ഹലോ.
മഴക്കെ ഇണ്ടോ എന്തൊക്കെ എന്തക്കെ വിശേഷം.
നല്ല വിശേഷം. സുഖായിട്ട് പോണ്.
ആ ഫുഡൊക്കെ കഴിച്ചാ?
ഓഹ് ഫുഡൊക്കെ കഴിച്ചു
ഉം മക്കളക്കെ കെടന്നോ?
ആഹ് മക്കള് കെടന്നു മക്കളിപ്പോ വിരുന്ന് മൂത്തച്ചന്റെ വീട്ട്ക്ക് വിരു
അഹ്ശരി ആഹ്
ഫോണില്ങ്ങെനെ കളിക്കുമ്പോ അവർക്കും തന്നെ ഇപ്പോ ആ ഫോണിലിങ്ങനെ കളിക്കാണ് ദിവസം അപ്പൊ അല്ലാത്ത കളിയൊന്നുല്ല അപ്പൊ അവര് എല്ലാരും കൂടുമ്പോം പിന്നെ ഇങ്ങനെ കളിക്കും ഓരോ കളിയൊക്കെ ഫോണ് തലക്കും കണ്ണിനൊക്കെ കേടല്ലേ. കാണാം എന്നാല് എല്ലാരും കൂടുമ്പോ പിന്നെ അങ്ങനെ കളിക്കും. ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ